ഹലോ, ഹലോ ഹലോ ഹ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, ആഹ് ആഹ് കേൾക്കം കേൾക്കാം
തങ്കു ചേച്ചി
കേക്കാം.
ഹലോ ഹലോ, ആഹ് ഇപ്പ കേക്കാം ഇപ്പ കേക്കാം ആഹ്
എന്തായി എന്തെടുക്കുവായിരുന്ന്
ഞാനിങ്ങനെ വെറുതെരിക്കുവായായിരുന്ന് പിന്നെ നാളെ എക്സാം ഒക്കെ ഇണ്ട് അപ്പ അതിന്റെക്കെ പ്രിപ്പറേഷനായിട്ടങ്ങനെ ഇരിക്ക്ണ്. പഠിച്ചത് വർല ഐ ടി
ആഹ് ഐ പി നീ ഏത് സബ്ജക്ട് എടുത്തേക്കണ
കൊമേഴ്സ്
ഓ അതെങ്ങനെണ്ട്
കൊഴപ്പല്ല ഇന്നാലും എല്ലാരും പറയണ പോലെ കൊമേഴ്സ് എടുത്ത ഭയങ്കര സിംമ്പിളാന്ന് പറയണതൊന്നും എനിക്കത്ര ശരിയായി തോന്നില്ല എടുത്തിട്ടെ
ആണല്ലേ പാടാണല്ലേ അപ്പൊ
കൊഴപ്പില്ലാണ്ട് അങ്ങട് പോണ് അക്കൗണ്ടൻസി നല്ല ബുദ്ധിമുട്ടാണ് ഐ പി ഇന്നായി കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലാന്ന് പറയില്ലേ അതപോലൊരു സംഭവത്തിലാണ് പോണത് പക്ഷെ എന്നാലും ഐ ടി ബുദ്ധിമുട്ടാണ്
ആണല്ലേ ഉം ഞാനിനെ കേട്ടിട്ടുണ്ട് മി മിക്കരും കൊമേഴ്സ് എടുക്കണ എന്താ വെച്ചാ ഞാനും ബയോമാക്സ് എടുത്തെ പിന്നെ കൊമേഴ്സ് എടുക്കണന്ന് ആഗ്രഹണ്ടായിരുന്നു കൊറെ എളുപ്പന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടല്ല പിന്നെ എടുത്തില്ല സീറ്റ് കിട്ടില്ല അതാ പ്രശ്നം
താല്പര്യം അനുസരിച്ച് എടുക്കാം എനിക്ക് പിന്നെ സീറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു എന്നാലും എനിക്ക് കൊമേഴ്സ് എടുക്കാൻ ഒരാഗ്രഹം തോന്നി
അതെ അതെ അപ്പൊ ഇത് കഴിഞ്ഞിട്ടിനി എന്താ ചെയ്യണത്
അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല പ്ലസ് വൺ വരെ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകാന്നൊക്കെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായി ക്ഷെ ഇപ്പ ഫുൾ ഇങ്ങനെ പ്ലാനൊക്കെ മാറി എന്തെയ്യെണെന്ന് അറിഞ്ഞൂടാണ്ട് അങ്ങനെ നിക്കണ്
അതങ്ങനെണ് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു വരെ ഒക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിക്കോളും മെല്ലെ
അതെ
ഉം പിന്നെ ട്രിപ്പ് ഒന്നുംല്ലടി സ്കൂളീന്ന്
ഈ പ്ലസ് വണ്ണില് ഇണ്ടാർന്നതാ അത് ഫോർ ഡേ ട്രിപ്പ് ആയിരുന്നു അപ്പൊ ഈ പ്രാവശ്യ മി ക്കാറും ഇണ്ടാവാൻ ചാൻസില്ല പ്ലസ് ടു ആയോണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫുൾ ഷെഡ്യൂൾ ഒക്കെ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഫുള്
ആണല്ലേ നിങ്ങളടെ എക്സാമൊക്കെ അപ്പ എങ്ങനെയാണ്
ഞങ്ങക്ക്പ്പൊ ഓൾറെഡി വെക്കേഷൻ ക്ലാസ്ണ്ടാർന്നില്ലല്ല അപ്പ അതുകൊണ്ട് കുറെ ദിവസത്തെ ക്ലാസ് അങ്ങനൊക്കെ തന്നെ നമുക്ക് പോയി അപ്പൊ അത് ജൂണിലാണ് ഫെബ്രുവരി മാർച്ച് ക്ലാസ് ഇണ്ടായി പിന്നെ ജൂണിലാണ് ക്ലാസ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പ ഫസ്റ്റത്തെ എക്സാം കഴിയും അത് കഴിഞ്ഞൊരു നവംബർ ഒക് അല്ല നവംബർ അല്ല സെപ്റ്റംബർ ആവുമ്പോഴത്തേനും ഓണം ആവുമ്പോഴത്തേനും അടുത്ത പരീക്ഷ പകുതിയാകുമ്പോ ഉള്ള പരീക്ഷ പിന്നെ ആം ജനുവരിക്കെ ആവുമ്പോത്തേനും ഫസ്റ്റ് മോഡല് പിന്നെ ഫെബ്രുവരിയില് രണ്ടാമത്തെ മോഡല് തീരും ഡിസംബറിലായിരിക്കും മിക്കവാറും ഫസ്റ്റ് മോഡൽ ഈ പ്രാവശ്യണെങ്കിൽ ആനുവൽ ഡേയും കൂടെ ഉണ്ട് അപ്പൊ മൊത്തത്തില് ഇങ്ങനെ നല്ല നമുക്ക് ഇങ്ങനെല്ലാ വർഷവും ആനുവൽ ഡേ ഇല്ല ഈ വർഷം ഉണ്ടെങ്കി അടുത്ത വർഷം ഇല്ല അങ്ങനത്തെ രീതിയിലാ പോണത്
ഓ അത് ശോകാള്ള
ഉം പക്ഷ ഈ വർഷ ഉണ്ട് കാരണം ഞങ്ങടെ അവസാനത്തെ വർഷമായിട്ട് ഞങ്ങൾക്ക് ആനുവൽ ഡേ കിട്ടി അത് ഞങ്ങളൊരു ഭാ
ഭാഗ്യം അതെ ഓ കൊറോ കൊറോണക്ക് ശേഷം ഇങ്ങനെ ഇണ്ടായേ അതോ
ഇല്ലല്ല പണ്ട് മുതലേ അങ്ങനെയാണ് പക്ഷെ കൊറോണ വന്നില്ലായിരുന്നെങ്കി ഓൾട്ടർനെയ്റ്റീവായിട്ടാണല്ലൊ പോണത് അപ്പൊ ശരിക്കും പറഞ്ഞാ ഞങ്ങക്ക് കിട്ടൂല പ്ലസ് വണ്ണ്ല് ഞങ്ങടെ തീരണ്ടേര്ന്ന് പക്ഷെ കൊറോണ വന്നോണ്ടെന്നെ രണ്ട് വർഷം പോയി അപ്പൊ പിറ്റേ വർഷം നടത്തീല അതോണ്ട് പ്ലസ്റ്റൂലും കിട്ടി ഞങ്ങക്ക് പത്താം ക്ലാസിലും കിട്ടി
ഓഹ് അത് നല്ല കാര്യാവ്ട്ടാ എന്തായാലും എൻജോയ് ചിയ്യാ പറ്റൂലെ ആച്ചങ്ങാനും അല്ലെ പിന്നെ ശോക ആവുലെ
അതെ പക്ഷെ ആനുവൽഡേക്ക് ഞങ്ങളെ എറക്കൂല ന്നൊക്ക പറയ്ണേട്ട് അറിഞ്ഞൂട സിസ് റ്റർന്റ ഓരോരൊ തീര്മാനങ്ങളെ
ഉം അല്ല നിങ്ങള് ചോദിച്ചോനിക്ക് എന്തായാലും ഇത് കൂടി കഴിഞ നിങ്ങടെ സ്കൂൾ ലൈഫ് കഴിയല്ലേ
ഞങ്ങളെ പൊതുവെ ഭയങ്കര പുച്ഛവ അപ്പൊ അതുംകൊണ്ട് തരാനുള്ള ചാൻസൊക്ക വളരെ കൊറവാണ്
അത ഏത് സ്കൂളിലായാലും അങ്ങനെന്നേണ് പുച്ചു ഉണ്ടാവും ആഹ് റിസൽട്ട് വർന വരെ
റിസൾട്ട് വന്ന ഞങ്കക്ക് നല്ല മാർക്ക് ഇണ്ടായിട്ട് പോലും പുച്ചവാണ് അവർക്ക് ഇനി പ്ലസ്റ്റൂലും കൂട പ്ലസ് റ്റൂലും കായ്യ മതി അല്ലെങ്കിലാണ് ഉള്ള വില മൊത്തം പോണത്
ആഹ് അതൊക്ക സെറ്റാക്കി എടുക്കും നിങ്ങ പിള്ളേര് പഠിച്ചു മാർക്ക് വാങ്ങിക്കുല്ലൊ
ആഹ് കണ്ടറിയണം അതൊക്കെ അല്ല എന്താണ് പരിപാടി എന്നിട്ട്
ഞാനെന്ത് എനിക്ക് ഇത് പ്രൊജക്ട് നടന്നോണ്ടിരിക്കല്ലെ അപ്പൊ അതിന്റെ തീസിസ് ഇപ പ്രിപ്പേറിയ്യാന്ണ്ട്
ഉം
അപ്പ അത് പ്രിപ്പേറിയ്യാനും പിന്നെന്താ നാളെ കൊറ്ച്ച് മീറ്റിങ്ങും പ്രൊജക്ടിന്റെ വേറെ ലാബില്ല് കാര്യങ്ങളൊക്ക ണ്ട് നെറേ പണിയ്ണ്ട്
ഇപ്പൊ ക്ലാസ് ഇണ്ടാപ്പൊ
ഏയ് ക്ലാസ്സില്ല ക്ലാസ് കയഞ് തീയറി എക്സാമൊക്കെ കഴിഞ്ഞ് ഇനി ലാബും പ്രൊജക്ടും
ഇപ്പ ഈ പ്രൊജക്ടിന് ക്ലാസി പോവറ്ണ്ടൊ
ആഹ് ഞാൻ സ്കൂൾ പക്ഷെ കോളേജിലാണലൊ പ്രൊജക്ടീയ്ണെ അപ്പ ഇത് കോളേജി പോണം പ്രോജക്റ്റിന് മാത്രം പിന്നെ ലാബ് എക്സാമ് എന്തായാലും ജൂലൈ ഫസ്റ്റ് വീക്ക് സെക്കൻ വീക്ക് ആവുമ്പത്തേക്ക് ഇണ്ടാവും
ഫൈനല് എക്സാമ് എപ്പഴാപ്പൊ കഴിഞ്ഞൊ ഫൈനല് എക്സാം
ആഹ് ഫൈനലെ എക്സാം കഴിഞ്ഞ്
ഉം
ഇനി ലാബ്ന്റ എക്സാമും പിന്ന പ്രൊജക്ടിന്റ വൈവേം ഏഹ് പ്രസന്റേഷ്നും
ഉം ഞങ്ങക്കു ഇനി പ്രൊജക്ടിന്റെ സബ്മിഷനും വൈവേയൊക്കെ വരൺണ്ട് ന്നറയൺണ്ട്
ഉം നിങ്ങടെ പിന്ന ഇത് സീന് ഇണ്ടാവൂലലൊ പെട്ടെന്ന് സെറ്റാക്കി കൂടെ
ആഹ്തൊക്കെ പെട്ടെന്ന് സെറ്റ ആഹ് അതൊക്കെ പെട്ടെന്ന് സെറ്റാവും ഇന്നാലു ആദ്യായ്ട്ട് വൈവേ ചെയ്യാ പോണതോണ്ടെ എനിക്ക് നല്ല ടെൻഷന്ണ്ട് ഇപ്രാവശ്യം പൊറത്തുന്നാണല്ലൊ ടീച്ചേഴ്സ്
ആഹ് അത് പേടിക്കണ്ട അത് നമുക്ക് ഒരു പ്രാവശ്യം ഏഹ് ഒന്ന് സെറ്റായി ആയി കിട്ടിയ പിന്നെ അത് ശീലായിക്കോളും
അതെ ഇന്നായാ ഭയങ്കര ത്രില്ല
അതെ ഇനി അങ്ങാണ്ട് നമുക്കിങ്ങനെ തോന്നൂ പൊറ്ത്തൂന്ന് ട്ടീച്ചേഴ്സൊന്ന് വന്നാ മതീന്നാവും അമ്മാതിരി ചോദ്യങ്ങളായി റ്റ്ങ്ങൾ ചോയ്ക്കൊള്ളൂ
അതെ
ലാബിന് ലാബിന്റെ വൈവെക്ക് ക്ക വയങ്കര ഇതായിട്ടേ ചോദിക്കുള്ളൂ അതും ബേസിക്കായിട്ടുള്ള കാര്യങ്ങള ചോയ്ക്കൊള്ളൂ ബട്ട് നമുക്ക് കി ട്ടൂലാൻസർ പെട്ടെന്ന് നമ്മ ഭയങ്കര കാര്യായിട്ടൊക്കെ പഠിച്ചോണ്ട് പോവും. പക്ഷെ ബേസിക് സാനങ്ങൾ ചോയ്ക്കേം ചെയ്യും
ആഹ് അതാണ് ഞങ്ങടെ ടീച്ചേഴ്‌സും അതന്നെയാണ് പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അവര് ചോയിക്കണ, നിങ്ങള് വല്യ വല്യ സാനൊന്നും പഠിച്ചൊണ്ട് പോണ്ട ഇനി എന്റെ പ്രശ് നന്തെന്ന് വെച്ച ഞാൻ അവിടെ തപ്പിത്തടഞ്ഞ് അവിടെ ചെന്നിരിക്കുമ്പ തന്നെ പിടിക്കും ഒരു സമയം കർത്താവേ വിക്കരുതെന്ന് മാത്രമേ എനിക്കൊരു ആഗ്രഹള്ളൂ
ഇല്ല വിക്കിയലും ആഹ്
അല്ല വിക്കിയാലും അവരൊന്നും പറയൂല. പക്ഷെ ന്നാലും നമ്മക്- ക്കൊരു ചമ്മലുണ്ടല്ലോ അതെ അതാണ് ആ ഒരു ഒരു സിറ്റുവേഷൻ ഹാൻഡിലെയ്യണം ഒരു രണ്ടു ദിവസം ആ പ്രശ്നം ണ്ടാവായിരിക്കും അതേപ്പങ്ങോട്ട് ശെരിയാവും
ആഹ് പിന്നത് ശീലായിക്കോളും പിന്നെ ഫുഡ്ടൊക്കെ കഴിച്ചാർന്നാ
ഫുഡ് കഴിച്ചിട്ടില്ല കൊർച്ചേരം കഴിഞ്ഞിട്ട് കഴിക്കാന്നോർത്
ഉം എന്താ കഴിക്കാൻ
മീൻകറിയാണെന്ന് തോന്ന്ണ്
ഏഹ് എന്ത് മീനാടി
പിലോപ്പി അവിടെന്തുട്ടാ
ഇവിടെയും ഇല്ല കഴിച്ചിട്ടില്ല നമ്മക്- ക്കൊ വൈകി കഴിക്കണ ആൾക്കാരാണല്ലോ ഇവടെ എന്താ പർഞ്ഞെ ഉച്ചക്ക് മറ്റേ മീൻകറിയാർന്ന്, കരിമീൻ പൊരി കൊറേ മീനുകളിട്ട മീൻകറി
ഏഹ് മിക്സ് ഇങ്ങന മിക്സെയ്ത പോലെത്തെ
ആഹ് അതന്നെ ആ മീൻകറി അത് തീർന്നെന്ന് തോന്നുണ് ഇനിയിപ്പ രാത്രിക്കേക്ക് എന്താന്നറിയില്ല അങ്ങനാ
ഇപ്പാ ഇപ്പൊ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ സ്കൂളുകളൊക്കെ അറിഞ്ഞാ അത്
ഏയ് ഇല്ല അതൊക്കെപ്പ സംഭവിച്ച്
ആ കഴിഞ്ഞിവസം വന്നതാണ്, അതായത് സ്കൂളുകളിലൊന്നും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ലാന്ന്
അയ്യോ അപ്പൊ നീ എന്ത് ചെയ്ത്
അയ് ഞാൻ ലിപ്സ്റ്റിക് സ്കൂളില് ഇടാറില്ല
ഇല്ലേ ആ ആഹ്
എനിക്ക് ഞാനാസമയത്ത് മാത്രം ചുണ്ടിന് റസ്റ്റ് കൊടുക്കും
ഓഹ് ദാറ്റ്സ് ഗുഡ്
കൂട്ടാരൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഒരു ദിവസം ഉപയിക്കാറില്ല
അല്ല ഇതെപ്പൊ തൊടങ്ങി ഈ പരിപാടി ഞാനിപ്പഴാണ്ട കേക്കണെ നീ പറഞ്ഞപ്പാ
കഴിഞ്ഞാഴ്ച ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടാർന്നു അങ്ങനെ ക്കെണ് പറയണത്. പക്ഷെ ഇപ്പഴും എൻറെ ഫ്രണ്ട്സൊക്കെ ഇടാറുണ്ട്
ആണല്ലേ അല്ല അതൊരു കണിക്കിന് നല്ലതാണ് കുഞ്ഞിലേ ഇട്ട് തൊടങ്ങിയ ഒരു പണി കിട്ടും ചുണ്ടിന്
ഉം ഞാനിപ്പ ഞാൻ എന്താന്ന് വെച്ചാ സ്കൂള് ഇട്ടോണ്ടോയി കഴിഞ്ഞ ഇപ്പോഴും നമ്മള് ലിപ്സ്റ്റിക്കിലാണ് എല്ലാരും കാണുവ അപ്പൊ നമ്മുടെ ആ ഒരു എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ചെയിതു നടക്കുന്ന ഒരു ഫീലായിരിക്കും പക്ഷെ നമ്മള് പൊറ പൊറത്ത് പോകുമ്പോ ഒരിങ്ങിയൊക്ക ഒന്ന് പോകുമ്പോഴാണ് അതിനൊരു ഭംഗി തോന്നുള്ളൂ എല്ലാ ദിവസവും ഒരേ പോലെ ഒരെ ലുക്ക് തന്നെ നിന്നാല് അതെ അതല്ല എല്ലാ ദിവസം ഒരേ ലുക്ക് തന്നെയാണ് അവൾക്ക് അങ്ങനെ വിചാരിക്കുള്ളു അതാണ് ഞാൻ ഏറ്റവും ശപ്രകോലത്തിലാണ് സ്കൂളില് പോകാറ്
സ്കൂളിൽ പോവുള്ളൂ ഓഹ് ഞാനൊക്കെ പോയതൊക്ക ആലോചിക്ക ക്കാന വയ്യ അമ്മാതിരി ശപ്രകോലമായിരുന്നു
അതെ മുടിയും വാരി കെട്ടിയയലെനയത് വേണോല്ലാന്ന് വിചാരിച്ച്മാത്രം.
ഇലൈനാർ വരിക്കും മുടി അത് നാല് പിന്നെ എണ്ണയ്ക്കെ വാര്യങ്ങട്ട്തെ ച്ചി ഞാനങ്ങനായിരുന്നു സ്കൂൾഉം എന്ത്കൊലർന്നു.
ഞങ്ങക്ക് പോണീട്ടയിലാണല്ലോ ഇപ്പ അതോണ്ട് കൊ ഞ
ആഹ്
ഞങ്ങൾ ചെറുപ്പത്തി പഠിക്കുമ്പോ രണ്ട് വഷം പിന്നിടണന്നായിരുന്ന നിർബന്ധം ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് ആയ്. ച്ചിടണെങ്കി അഴിച്ചിട മുടി എന്ത് സ്റ്റൈല് വേണെങ്കിലും കെട്ടാ. ആഹ് ഡിസ്ക്രിമിനേഷൻ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് കര ഞങ്ങളൊക്ക എദ് തൂര എണ്ണയും വാരിത്തൂത്ത് രണ്ട് വഷും പിന്നൂട്ട്. ത് അല്ലെങ്കിൽ എനിക്ക് മുടിണ്ടായില്ല എന്റമ്മ എപ്പോഴും അതെ എന്റെ അമ്മ എപ്പോഴും എന്റെ മുടിങ്ങനാ ആണുങ്ങളുടെ മുടി കട്ടയ്യണോലെ കട്ട് ചെയ്ത് കളയരുന്നു എഹ് എപ്പഴുങ്ങനെ ആണുങ്ങൾ നടക്കണോലെ ഞാൻ നടന്നുകൊണ്ടിരിക്കും അപ്പൊന്താന്ന് ചെയ്ഞ്ഞാൽകഴിഞ്ഞാല് ഈ ട്ടി ഹ സിസ്റ്റർ പറഞ്ഞികൊണ്ടന്നനിയമാണ് നമ്മുടെ റായില്ലേ തലേൽ വെക്കണ ആഹ് അതമ നമ്മുടെ റിബ്ബണില്ലേ നമ്മൾതലേൽ കെട്ടണ റിബൺ
അതെ
ആഹ് അത് രണ്ട് വശത്ത്ങ്ങനെ കൊമ്പായിട്ട് കെട്ടിക്കും
അശ്യാ
എന്നിട്ട് അത് വെച്ചോണ്ട്ഓണംഎന്റെ ആണുങ്ങളുടെ പോലത്തെ മുടിയില് ഒരു ആർട്ടിഫിഷ്യൽ കൊമ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്
അതെ നിങ്ങള്ൾ പറയള്ള മറ്റേ കുഞ്ഞുങ്ങള് അയ്യോ
എത്ര പേരന്നഎ എന്റെതലയിലെ കൊമ്പ് കണ്ടിട്ട് ഞാൻ ആങ്കോച്ചല്ല പെങ്കൊച്ച അന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നറിയോ ശേ എല്ലാരുംങ്ങനെ ഏഹ് ഇത് പെങ്കൊച്ചായിരുന്നാ. അങ്ങന എത്ര പേരന്നോട് ചോദിട്ടുണ്ടെന്നറിയോ അപ്പ ഞാൻ ങ്കര നാണം കെട്ടുയി എന്നെ ഒരു എന്റെ പെണ്ണാണെന്നുള്ള ഐഡന്റി നെ അവരംഅംഗീകരിക്കാത്ത പോലെയിപോയത്
അതെ അയ്യോ ഞാൻ വേറൊരു ദിവസറഞ്ഞാർന്ന് ഇന്ന് അപ്പാപ്പന് പറഞ്ഞതാ മറ്റേ കേസ ഏതോ വണ്ടി കേസ ടി സിയിലാന്നഓണ ഒരു നിങ്ങടെ പ്രായുള്ള ചെക്കൻ പെണ്ണായിട്ട് കേറീന്ന്.
ഹ് ഹ
വെശോക്കിട്ട്
ആഹ് എന്തിട്ടപ്പ സാരി ഉട്ത്താ
ആയ്നിക്കറിയില്ല ജീൻസും ടോപ്പാരിക്കുള്ളൂ ഏയ് പെണ്ണുങ്ങള് ഇപ്പൊ സാരിയും ജീൻ ചുരിദാറും ആണ
ശ് പക്ഷെ ആണുങ്ങൾ പെണ്ണുങ്ങളാവുമ്പോ അത് മനസ്സിലാക്കണ്ടേ
മുടി വെച്ചിട്ട്ണ്ടാവും.
ഓഹ്
പിന്ന ക്ലീൻ ഷേവ് ചെയ്താ ആഹ് പെട്ടെന്ന് അറിയാൻ പറ്റും
ഇനിം ആണ്ങ്ങൾ പൊതുവെ അങ്ങനെപെണ്ണ്ങ്ങളാവുമ്പൊ ഒന്നൂല്ലങ്കി പർദ ഉപയോഗിക്കും അല്ലെങ്കി ഈ സാരി ചുരിദാറൊക്കെ ഇടും കൊറച്ചും കൂടെ ഫെമിനി
അത് ശരിയാ പക്ഷെ സ്കൂളിൽത്തെ പിള്ളേര് അത്രയും പോയാ തീർന്നില്ലേ
അല്ല സ്കൂ ആ പൊക്കാതികൂല്ലെങ്കി പെട്ടെന്ന് പിടി കിട്ടും.
ഉം ഞാൻ വിളിക്കാട്ടാ ഒരു മിനിറ്റേ
ഉ മ് ച്ചാ ച്ച ഫ എന്തായി